സുഖം
ആഹ് ഇന്ന് ൻ എന്തൊക്കെയായിരുന്നു ഏഹ് നാല് മണിക്ക് ഫുൾ ചായക്കടി വല്ലോം കഴിച്ചോ
ചക്ക വറുത്തത് ചായക്ക്
ആഹ് വീട്ടില്ണ്ടാക്കണത് തന്നെയാണോ അത്
വീട്ടില്ണ്ടാക്കിയത്
അതെ ആഹ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്ത് മഴയൊക്കെയുണ്ടോ വീട്ടില്
മഴയ്ണ്ടായിരുന്നു ഇപ്പം മഴ ഇന്ന് ഇന്നലെയോക്കെയായിട്ട് മഴ ഇല്ല നല്ല മഴയായിരുന്നു ഉം
അഹ് ഇവിടെ അതെ ഇന്നലെ ഇന്നായിട്ട് മഴ കിട്ടിട്ടില്ല
ആഹ്
ഉം
വെള്ളങ്കേറോ അവിടെ
ആഹ് ഇവിടെ ഏഹ്‌ വി വെള്ളം കേറ്ണ പ്രദേശല്ല അങ്ങനെ എന്റെ സ്വന്തം വീട്ടില് വെള്ളം കേറാറുണ്ട് ട്ടോ
അഹ് അഹ് അഹ്
നമ്മടെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വെള്ളം ങ്കേറി വീടൊക്കെ മുങ്ങി നിക്കാരുന്നു
ആഹ് പിന്നെ ആഹ് മോന് എന്തെടുക്കാണ്
മോന് എന്റെ വീട്ടിലാണ്
ആഹ് അഹ് സ്കൂളിലൊക്കെ പോയി തൊടങ്ങിയോ
ഇല്ല്യ ഒന്നാന്തി തൊറക്കല്ലേ ഉള്ളൂ
ആഹ് ഓക്കെ അപ്പൊ അയിന്റെ ഷോപ്പിങ്ങോക്കെ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ
ഷോപ്പിങ് കഴിഞ്ഞിട്ടില്ല ഈ ആഴ്ച ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇരിക്കണ്
ആഹ് ഞാനുവതാ ഇവിടെ ഷോപ്പിങ്ങിന് ഉം ഇന്നലെ പോയപ്പോ നല്ല തെരക്ക് യൂണിഫോമ് എടുത്തു ഒന്ന് അത് തയ്ച്ച് തയ്ക്കാൻ കൊടുത്തു
ആഹ്
ആ മറ്റുള്ളതൊന്നും ഷോപ്പിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഷോപ്പില് കയറിയപ്പോ നല്ല തിരക്ക് പെരുന്നാൾ തിരക്ക്
ആഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാ നല്ലത്
ആ എടുത്തു തരാൻ പോലും ആളില്ല
ആഹ
ആഹ് അത് കാരം മടങ്ങി ഷോപ്പിങ്ങിന് പോയിട്ട് ആഹ് പിന്നെ
വേറെ എന്തക്കെ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള്
ഇവിടെ ഇപ്പോ ചായോടിയോക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ്
അതെ
ആ ട്രിപ്പൊക്കെ പോവാറുണ്ടോ നിങ്ങള്
ഈ കൊല്ലം പോയിട്ടില്ല പോവാറുണ്ട്
പോകാറുണ്ടല്ലേ ട്രിപ്പ് പോവാൻ ഇഷ്ടുള്ള ആളാണോ
അതെ പോവാറുണ്ട്
ഞങ്ങളും അതെ ഈ കൊല്ലം പോവാൻ പറ്റിയിട്ടില്ല തീരെ ഒത്തില്ലാ സാഹചര്യം കൊണ്ട്
അതെ
ഉം
ഉണ്ണീകള് എന്ത് പറയുന്നു
ആഹ അതെ രണ്ടാളിപ്പൊ അച്ഛന്റെറെ കയ്യിലത്തു ഇരിക്കുകയാണ് എനിക്ക് രണ്ട് കുട്ടികളട്ടോ രണ്ട് പെൺകുട്ടികളാണ് ആ് മൂത്താള് ഇപ്പ ചേർത്തിട്ടുള്ളൂ നഴ്സറീല് സ്കൂൾ
അതെ
ആ രണ്ടാമത്തെ ആൾക്ക് ഒന്നര വയസ്സു ആ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അംഗൻവാടിയില് പോകുന്നുണ്ട് ഇത്ര ദിവസം പോയിരുന്നു ഇനിയിപ്പോ സ്കൂളില് വിടാനാണ് ആ പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണ ആളാണോ
അതെ
ആഹ എല്ലാ തരം കുക്കിങ്ങും ചെയ്യോ
ആഹ എന്തേ
ആ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്താണ് കുക്ക് ചെയ്യാൻ ഇഷ്ടം
ഫേവറൈറ്റ് പരിപ്പ് കറി
ആ ആ കുട്ടികാച്ചൽ ആഹ ആഹ ഏഹ് നാല് മണി പര പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണോ
ആഹ ആഹ് ഇടക്കൊക്കെ വല്ലപ്പോഴും
പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ടോ
പുറത്ത് അത് കയിക്കും
ആഹ് ആഹ്
വെല്ലപ്പഴൊക്കെട്ടാ എന്നുഅല്ല വെല്ലപ്പഴക്കെ പോവും
ഫാസ്റ്റ് ഫുഡ് ആണോ ഇഷ്ടം
അതിഷ്ട്ടല്ലാത്ത ആൾക്കാരില്ലല്ലോ
ആഹ് ആഹ് പിന്നെ അവിടിപ്പോ എങ്ങനേണ് മാങ്ങ സീസണൊക്കെ അല്ലേ ഇപ്പൊ മാങ്ങ അടെ വീട്ടിൽ മാങ്ങക്ക്ണ്ടോ
ഇപ്രാശ്യം മാങ്ങിണ്ടായിട്ടില്ല അങ്ങ് കൊറവാണ്
ആഹ് ആഹ് ഇവിടെ ഇപ്പൊ ഡെയ്ലി മാങ്ങാ ജ്യൂസ് അടിക്കല ഇവിടെ
അതല്ലേ
ആഹ് ഞാൻ ഇത്ര ദിസോം എന്റെ സ്വന്തം വീട്ടിലായിരുന്നു അപ്പൊ അവിടെ ഡെയിലി മാങ്ങാ ജ്യൂസ് അടിക്കലായിരുന്നു
ആഹ്
ഉം
ചെറുള്ളീം വളുത്തുള്ളീം മാങ്ങണം
പിന്നെ വീട്ടില് എല്ലാരും എം സുഖമായിട്ടിരിക്കുന്നു
ആഹ് എല്ലാർക്കും സുഖം കൊഴപ്പൊന്നുല്ല മോനിപ്പോ ഒന്നിൽക്ക് ഏമ് അയ്ന്റെ തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്ക്ണ് സ്കൂളോരോ കാര്യങ്ങൾക്ക് വേണ്ടീട്ട് ഹസ്ബൻഡ് നാട്ടിൽണ്ട് വെൽഡിഗാണ്
ആഹ് ആഹ് അമ്മപ്പം സുഖയ്റ്റിരിക്കുന്നു
ആഹ് എല്ലാരും കൊഴപ്പൊന്നുല്ല
ആഹ് പിന്നെ വീട്ടില് അടുക്കളത്തോട്ട അതൊക്കെ ചെയ്യാറുണ്ടോ കൃഷ്
അടുക്കള തോട്ടം പച്ചക്കറിക ചെറുതായിട്ട് പിന്നെ എന്താ പറയാ നമ്മുടെ ഈ ചീര്ണ്ട് അതേപോലെ പച്ചമുളക് ബീഗ്ള് പപ്പക്കായകള് അങ്ങനെക്കെ
അപ്പൊ അത് വന്ന് പൊട്ടിച്ചിട്ടാവു അധികവും നമ്മ പച്ചക്ക കൃഷി പാചകം ആഹ് പിന്നെ എന്താണ് പിന്നെ
ഹലോ
അലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ഹാം
ഞാൻ പൊറത്താണ് അപ്പൊ വണ്ടി പോയപ്പം വേറെന്തെങ്കിലും വാങ്ങിക്കോ ചെറുപയർ വേണം ചെറുപയറ് പൊറത്ത് വന്നിരിക്കാണെ ഈ കടേക്ക് ഏ ഹ്
ഇപ്പൊ ഷോപ്പില
ആഹ് കഴിഞ്ഞു ഞാല്ല വാങ്ങ്ണെ ഹസ്ബൻഡാ വാങ്ങ്ണെ
അതെ അഹ് ആഹ് ആഹ് പിന്നെ ഏഹ് വീട്ടില് ഇങ്ങനെ വാഹനങ്ങൾ ഒക്കെയുണ്ടോ
ആഹ് ഏഹ് ഞങ്ങടെ വീട്ടില് ജോയിന്റ് ഫാമിലിയാരുന്നു അപ്പൊ ആഹ് അമ്മണ്ട് പിന്നെ വീട്ടില് രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പൊ അവര്ക്ക് വണ്ടികള്ണ്ട് പിന്നെ ഞങ്ങക്കുണ്ടൊരണ്ണം ടു വീലെറെന്നെ
ആഹ് ആഹ് അത് ശരി അപ്പൊ അധികം യാത്രയിതിലെന്നെ
അതെ
ആഹ് അങ്ങനെ പിന്നെ ഏഹ് എന്തുട്ടാണ് നാല് ഏഹ് ഈ കുട്ടികൾക്ക് നാല് മണിക്ക് പലഹാരങ്ങള്ണ്ടാക്കി കൊടുക്കാ
പലഹാരം പ്രത്യേയിച്ചൊന്നങ്ങനെ ഇണ്ടാക്കാറില്ല ഞാൻ അവന് ആവശ്യല്ല കഴിക്കാറില്ലേ ചായ കുടിക്കലില്ല ആൾക്ക്.
ആഹ് ആഹ്
അത് കാരണം പലഹാരങ്ങൾ ഇണ്ടാക്കലൊക്കെ കൊറവാണ് കാലത്തായാലും വൈകിട്ടായാലും.
അതെ അതെ ആഹ് ഉം ഇവിടെ അതെ മെയിനായിറ്റ് ആഹ് മെ അതെന്നെ ചോറാണ് ഇവിടെയും മെയിനായ്
ഉം
പലഹാരങ്ങൾ ഇണ്ടെങ്കില് അത് കഴിക്കും അല്ലെങ്കി പിന്നെ ചോറാ ചോദിക്കല്
ആഹ്
ഉം ഏഹ് രണ്ടാൾക്കും അതെ ചോറെന്നെ ഇഷ്ട്ടം താല്പര്യം. ഉം പിന്നെ പൊറത്ത് പോവുമ്പോ ഏഹ് വല്ല ചായയും ചെറിയ കടി അങ്ങനെ കഴിക്കല്ലാണ്ട് അങ്ങനെ ഒന്നുല്ല ഉം ആഹ് ഉം പിന്നെന്താണ്? പൊഴയൊക്കെണ്ടോ വീടിന്റെ അടുത്ത്?
ഞങ്ങടെ ഞങ്ങള് ത്രിപ്രയാറ് ആ ഭാഗാണ് നല്ലേ എന്താ പറയാ കടലുകളും കാര്യങ്ങളൊക്കെണ്ട്. അങ്ങനെ കൊഴപ്പല്ല്യ പക്ഷെ ഞങ്ങടെ അവിടെക്കങ്ങനെ വെള്ളം കേറണ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുല്ല്യാട്ടോ
ഇല്ലാല്ലേ ഇവ് ഞങ്ങടെ ഇവിടെക്ക് ഏഹ് ബീച്ച് അടുത്താണ്.
ആഹ്
ആഹ് അതുകൊണ്ട് എടക്കൊക്കെ ബീച്ചില് പോയി തിര എണ്ണി ഇരിക്കും ഹലോ
ഹലോ ആഹ് കേക്ക്ണ്ട്ല്ലേ ഇൻക്കൊന്നും കേക്ക്ണ്ടായില്ലാ
അതെയോ എടക്ക് കട്ടായി പോയിന്ന് തോന്നു ആഹ് റേഞ്ച് ആഹ് ആഹ് ഓക്കേ അൻ ആഹ്
ഉണ്ണിക്ക് വാശിക്കിണ്ടോ?
ആഹ് എടക്ക്
എഹ്.
ആള് ഇപ്പൊ ഒറങ്ങി എഴ്ന്നേറ്റ് വാശിയിലാണ് ഇപ്പ.
അതേ അല്ലേ?
അച്ഛനൊള്ളത് കൊണ്ട് കൊഴപ്പില്ല അച്ഛന്റെ കൂടെയാണ്.
ന്നെ
ആഹ് അച്ഛന്റെ അച്ഛൻ എടുത്ത് നട്ക്കാണ് ആളെ.
ന് ആഹ്.
അല്ല അല്ലാത്ത ടൈമിലാണെങ്കി ഭയ്ങ്കര വാശിയ. ചെല നേരത്ത് ഞാ ആഹ്. ചേച്ചിയും അനിയത്തിയും കൂടി ചെല നേരത്ത് പൂര അടിയാ.
എഹ്.
എഹ് എഹ് ചെല നേര് ആഹ് അതെ. ഒരാൾടെ കയ്യില് ഇരിക്ക്ണ്ടാവും മറ്റാൾക്ക് വേണ്ടത്.
ഹ് ആഹ്.
ഹി ഹിം അതെ ഹ അല്ലാത്ത വേ വേറെ സാധനങ്ങൾ ഉണ്ടാവും. അതൊന്നും വേണ്ട. അയാൾടെ കയ്യിലൊള്ളത് മാത്രം മതി അതിന് വേണ്ടിട്ട് അടിണ്ടാക്കും.
അത് ഒട്ട് മിക്ക്യയാ വീട്ടില് ഇണ്ട് തല്ല് ട്ട.
ഉം ചെ മു എളക്കാള് കൂട്തല് വാശി.
അതെ അല്ലേ?
ആഹ് മു എളയാള് മൂത്തേര് പിടിച്ച് അടിക്ക്യലാ. അയിന് കടിയും അടി പിച്ചലും മന്താല്ക്കെ കിട്ട് സഹി സഹികെട്ടാ തിരിച്ചടിക്കും ആള്. അങ്ങനെയാ ഹലോ. ഹലോ?